ഹലോ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷങ്ങള്
ആഹ സുഖമായിട്ടിരിക്കണോ ഓ ചായ ഒൊക്കെ കുടിച്ചു മക്കളും എഴുതുക പിക്കുകൊക്കെ ചെയ്യുന്നുണ്ട്പ്പോൾ ഓരോ കൂത്തി ഇരിക്കയാണ് ഇല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്
ആഹ എന്ത്ാ രാത്രിക്ക ഭക്ഷണം ഉണ്ടാക്കുന്നത്
ചപ്പാത്തി ഉണ്ടാക്കണം നമ്മുക്ക്
ഓ ഓരത്തേക്ക് ഓരോന്നാ വേണ്ടത് വീട്ടില്
ഏ
എട്ട്
അങ്ങനെല്ല ഉമ്മക്ക് ചപ്പാത്തിയാണ് സ്ഥിരായിട്ട് രാത്രി ബാക്കി മക്കളും ഉ പ്പയൊക്കെ ചോറ് കഴിക്കും ഓ ഏ ഉച്ചക്കത്തെ ഭക്ഷണം പാ ഇക്ക് ത്രം പിന്നെ പ്പം പ്പടോ കോഴിമു പൊരിക്കും മക്കള് വല്ല്യ രണ്ടാള് രണ്ടും മോളാണ് വെല്ല്യ ആള് ആറാം ക്ലാസ്സ് പഠിക്കുന്നു രണ്ടാമത്ത ആള് മൂന്നില് ഏ
മദ്രസയിലും
ഓ മദ്രസണ്ട്
രാവിലെയാണോ രാത്രിയാണോ
ഒരാക്ക് രാവിലെ
ഓ രാത്രി
അല്ല നാലേ മുക്കാല് തൊട്ട് ട്ട് ആറര വരെ
അപ്പൊ സ്കൂള് നേരത്തെ വിട്ട് വരോ
നാലേ മുപ്പത്തഞ്ചാവും വീട്ടിലെത്താന്
അപ്പോ മാറ്റ് നേരെ മദ്രസക്ക് പോയി
അല്ലല്ല ബസ് ഇറങ്ങി ഓടി വരും വന്ന് മേലെ കഴുകി നിസ്കരിച്ച് അങ്ങോട്ട് മദ്രസിലേക്ക് ആക്കി കൊടുക്കും നാലേ മുക്കാല് കഴിയും മദ്രസെൽ എത്തുമ്പോ
ക്ഷീണിച്ച്ണ്ടാവലേ
ഓ ടയേർടാവും ഈ രാവിലെ എട്ട് ട്യൂഷൻ ഇണ്ട് എട്ടര തൊട്ടിട്ട് ഒൻപതര വരെ
ഓ അടുത്ത് തന്നാ സ്കൂളൊക്കെ അടുത്ത് തന്നെയാണൊ സ്കൂളൊക്കെ. കൊറച്ച് പോവാൺ ണ്ടോ
ആ അമ്മള് ഉം വണ്ടിമ്മെ പോവാണ്ങ്കിലൊര് ഇരുവത് മിൻറ്റ്. ബസ്സിന് മിന്നെ അങ്ങനെ ചുറ്റിക്കറങ്ങീട്ടല്ലെ പോവ
പതുക്കല്ലെ പോവൂള്ളു മ് മദ്രസക്കെള്ളോണ്ട് രാവിലെ നേരത്തെ ക്കെണീക്കണ്ടെ
ഓ രാവിലെ ഏഴരക്കാണ് ചെറിയാക്ക് മദ്രസ
അപ്പോ അവര് ഭക്ഷണൊക്കെ കഴിച്ചിട്ട മദ്രസയി പോവ അല്ലെങ്കിൽ
ഉം ചെലപ്പം ഭക്ഷണ കഴിക്കും വലിയ ഇഷ് ഇട്ടല്ല മദ്രസ് പോവുമ്പൊ കഴിച്ചിട്ട് പൂവാന്
ആഹ്
ചെറിയ എന്തെ സ്നാക്കൊ ഒര് ആണ് പക്ഷെ ആ ഓര് കേക്കൂല. അല്ലെങ്കി എന്ത് സ്നാക്ഴിക്കും
എനിക്കന്നെ രാവിലെ ഞാൻ കോളേജില് പോവുമ്പൊ തന്നെ ഭക്ഷണം കഴിക്കാണ്ട് പോയ രാവിലെന്നെ ഒറക്കം വരും. കഴിച്ചാലെ നമുക്കൊരു ഉന്മേഷം കിട്ടൊള്ളു
എന്തിനാ പഠിക്ക്ന്നെ
ഞാൻ ഡിഗ്രീ ലാസ്റ്റ് ഏ മൂന്നാ വർഷ പഠിക്ക്ന്നെ
ഏതാണ് ബി, ഏ, ബീക്കോമൊ
ബി എ ണ് പഠിക്ക്ന്ന്
ഏതെട്ത്ത്
പൊളിട്ടിക്സ്
പൊളിറ്റിക്സ് എങ്ങന്ണ്ട് പഠിക്കാനൊക്കെ
പഠിക്കനൊക്കെ അടിപൊളിയാണ് കൊഴപ്പല്ല
മംഇതുവരെ കഴിഞ്ഞതൊക്കെ കിട്ടിയൊ സെമസ്റ്ററ്
ഇല്ല കിട്ടീട്ടില്ല അതില് സെ ഇനി തേർഡ് സെമ്മിന്റെ പോയിറ്റ്ണ്ടായിരുന്നു. ഇനി ഫോർത്തും ഓ
ഒന്നും കൂടെ വോയ്സൊര്
ആ ഞാന് മൂന്നാമ്ത്തെ സെമസ്റ്ററ്ല് ഒന്ന് പോയിട്ട്ണ്ട് ഇനി നാലാമത്തെ സെമസ്റ്ററ് ഭയങ്കര പറയാ എക്സാമ് ഒരു ദൂർലൈൻ പഠിച്ച ഒന്നും അല്ല വന്നിട്ട്ണ്ടായിരുന്നെ
ആണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിണ്ടാവും അയ് ശരി
നമ്മൾ കിട്ടും വിജാരിച്ചത്ണ സബ്ജക്റ്റുളൊക്കാണ് പോയത്
കിറ്റാത്ത മം ആപ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടാണോ പഠിക്ക്ന്നെ ആ അപ്പം എക്സാമൊക്കെ
കോളേജ്ന്നന്നെ. കോളേജ് പ്രൈവറ്റ് കോളേജാണ്
അവ് എക്സാമൊക്കെ അവിട്ന്നന്നെ ഉണ്ടാവൊയ്ക്കുലെ
ആ ഗവ് യൂണിവേഴ്സിറ്റി കീഴിലുള്ളന്ന
ആ ആ അപ്ലേറ്റഡാവും
ആ അവിട്ന്നന്നെ എക്സാമും കാര്യങ്ങളൊക്കെ
ആ
ആ വീട്ട്ലാരക്കെണ്ട്
വീട്ടില് ഞാനും രണ്ട് മക്കളും ഉമ്മെ ഹസ്ബെന്റ കൊറച്ച് ദൂരേണ് ജോലി ഇവടെ ന്ന ഹസ്ബെന് വീട്ടില് ത്തോ
അല്ല ഹസ്ബന്റ നാട്ട്ല് എപ്പളെങ്കിലൊക്കെ വരാറുള്ളൊന്ന്
ആ പത്തൂസം കൂടുമ്പൊ അങ്ങനെയൊക്കെ
ആ അവിടെ മഴൊക്കെ ഉണ്ടോ
ആ മഴ കുഴപ്പമില്ലാ
ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന്റെ ശേഷാണ് ഇപ്പോ നല്ലോണ്ണം മഴ പെയ്തിരുന്നു
ആണോ മം ശരി ആ ഇവിടെ നല്ല മഴയുണ്ട് ഇണ്ടായിരുന്നു ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ട് ഒത്തിരി കുറവുണ്ട്
രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ ഇല്ലായിരുന്നു ഇന്ന ഇപ്പൊ നല്ലോണം ഒന്ന് പെയ്തത് മഴ
ശരി ഇവിടെ നല്ല മഴ പെയ്യണു ആ നല്ല ചൂടുണ്ട് സത്യം മഴ രണ്ടു മൂന്ന് ദിവസം എടുത്ത് അടുപ്പിച്ച് പെയ്താലും പിന്നെ വെയിലുറക്കുമ്പോൾ ഭയങ്കര ചൂട് മം മം എന്നും പോയിട്ട് വരിയാണോ അല്ലേൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്ക
ഇല്ല അടുത്ത് തന്നെ ഞാൻ പഠിക്കുന്നുന്നത് അടുത്ത് ഒരു മുപ്പത് മിനിറ്റ് പോകാനെ ഉള്ളൂ
ആ അത് ശരി നടന്നിട്ട് പോകും
കോളേജിന്റെ ബസ്സൊക്കെ ഇണ്ട് ഇപ്പൊ അങ്ങനെ പോകുന്നതാ ഇതൊരു ഭയങ്കര വലിയൊരു കുന്നി്ൻ്റെ മലൻ്റെ മുകളിലാണ് ഒ അവിടക്ക് ആ ഒരു ബസ്സിലേ പോകൻ പറ്റുള്ളു അല്ലെങ്കിൽ നമ്മള് സ്വന്തം വണ്ടി എടുത്ത് പോകണം
ആ അത് ശരി
നമ്മുടെ സ്വന്തം വണ്ടിയടുത്തൊന്നും ഒരു പേരന്റ്സും ഒരു രക്ഷിതാക്കളും സമ്മതിക്കില്ല പോവാന്
ആ
രക്ഷിതാക്കൾക്ക് വരുമ്പോൾ തന്നെ പേടിയ ഒരു വലിയൊരു
ആ അത് ശരി കോളേജിന്റെ ബസ് തന്നെയാ
ആ കോളേജിന്റെ ബസ്സ് തന്നെ അതില് പോവാ ചെയ്യാ അല്ലാതെ പോവാന് ഞങ്ങൾക്ക്ന്റെ പേടിയാണ്
അത് ശരി അവിടെ എത്തിപ്പെട്ടാല് എങ്ങനെ നല്ല സ്ഥലം
നല്ല സ്ഥലം ഒക്കാണ് നല്ല് ഒരു ഭയങ്കര തണു പ്പൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയാണ്.
ത് മലമുകളിൽ എത്തുമ്പോൾ നല്ല ഭംഗിയുണ്ടോ ആഹ്
ഭംഗിയ കാണാന് മഴക്കാലത്തൊക്കെ ഭയങ്കര കോടയൊക്കെ ആയിട്ടാണ് ഫുളള്
അത്ശരി ആഹ് ആഹ്.
പക്ഷെ അവിടെ എത്തിപ്പെടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആ കോളേജ് ബസ്സൊക്കെ ഒന്ന് പോയാല് ഭയങ്കരബുദ്ധിമുട്ടാണ്.
ആഹ് മിക്സഡ് കോളേജ് അല്ലേ?
ആ മിക്സിഡാണ് കോളേജ് മിക്സിഡാ.
ഉം ഉം ഇങ്ങനെ ഏഹ് ഇതൊക്കെ രാഷ്ട്രീയം ഒക്കെ ഉണ്ടോ അവിടെ?
ആഹ് അതൊക്കെ ഇല്ലാതിരി
ഏതാ ടീമ് അവിടെ?
മാനേജ്മെൻ്റ് എം എസ് എഫ്.
ആഹ് അത്ശരി ഉം ഏതായാലും അടിപൊളി തന്നെ.
കോളേജടിപൊളിയാ.
ആഹ് ആർട്ട്സ് ഡേയ്ക്ക് ഒക്കെ ഉണ്ടാവാർ ഏഹ് ആർട്സ് ഡേയ്ക്കെണ്ടാവില്ലേ?
ഓ ഇപ്പൊ മറ്റേ കളിന്റെ ഒരു പരിപാടി
ആഹ് ആഹ് ആഹ് ഫുട്ബോളിന്റെല്ലേ?
ഇയർ ഈ ഇയർ തുടങ്ങിട്ടല്ലെ ഉള്ളൂ അപ്പൊ പരിപാടികൾക്ക് വരാൻ പോകുന്നതേ ഉള്ളു ആഹ്. ഇങ്ങള് വീട്ടിൽന്നാണോ അല്ലെങ്കി എന്തെങ്കിലോ?
വർക്ക് ചെയ്യുന്നൊന്നുമില്ല.
ഓഹ്
ഹൗസ് വൈഫ് ആയിട്ട് പോകുന്നു.
ആഹ് ചെടികളൊക്കെണ്ടോ വീട്ടില്?
അ ഇല്ല്യ അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല എന്നാലും
അതൊന്നും നോക്കാൻ ടൈം കി
ചെടിയിലേക്കൊന്നുംല്ല വീട്ടത്തെ പണീയന്നെ ധാരാളായിണ്ടാവും കുട്ട്യള് രാവിലെ പോണ വരെ അവര്. ജഗപ്പൊഗേ പിന്നെ ഓരു പോയാലല്ലോ പെറുക്കി വെക്കുമ്പഴേക്കും ഓരിക്ക് വരാനാവും ആഹ് അതന്നെ ഓ പോകുമ്പഴേക്ക് അതി രാവിലെ മദ്രസേ കൊണ്ടാക്കണം. പിന്നെ മറ്റാളെ ട്യൂഷന് കൊണ്ടാക്കണം അവിടുന്ന് വന്ന് മദ്രസേൽ വിളിക്കാൻ പോണം. ആഹ് ആഹ് പിന്നെ മദ്രസേൽ വിളിക്കാൻ പോണം. അങ്ങനെ ഹസ്ബൻഡ് ഇല്ലാത്തോണ്ട് മീൻ വാങ്ങിക്കണെങ്കി പോണം. അടുത്ത് വന്നാ ഒരുപാട് ദൂരൊന്നും പോവാനില്ല. പക്ഷെ ഈ നായ്ക്കളെ ശല്യം കൊണ്ടേ.
ആരാ
ആഹ് അതാണ് പേടി ഉം ആഹ് ഇത് ഞങ്ങളെ വീട് വയീന്റെ വ വയീന്റെ നടുക്കൂടേണ് റോഡ്. നല്ല നെരന്ന സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലാണ് അപ്പൊ പെട്ടെന്ന് നായ് വന്ന അവർക്ക് ഓടി കയറാൻ വീടില്ല. വയീലല്ലേ, അപ്പൊ അതൊണ്ടൊരു പേടിയാ. അപ്പൊ പിന്നെ അമ്മള് കൊണ്ടാക്കും. കൂട്ടി കൊണ്ടു വരുകയും ചെയ്യും. അപ്പൊ അമ്മക്കൊരു സമാധാനാണല്ലോ. ഇണ്ട് ഞങ്ങളെ വീടിന്റെ ഒരു ഭാഗത്തേക്ക് ഇണ്ട്. പക്ഷേ ഈ മദ്രസ പോണ ഭാഗത്തേക്ക് വീട് കൊറവാ. മദ്രസേന്റെ അടുത്ത് എത്തിയാല് കൊഴപ്പില്ല. ആഹ് നടന്ന് പോകുന്ന ഒരു ഏരിയയില് ഏഹ്
അവിടെ വേറെ കുട്ട്യാള ക്കെ ഇണ്ടാവൂലേ അയുടെ എത്തുമ്പോക്ക് വെറെ
ചെറിയ കുട്ടെൾ അല്ലേ രാവിലിം ചെറെ കുട്ടെക്കാണെ ക്ലാസെ നാല് വെരെയാണ് രാവിലെ
ആ അത് എത്ര മണിക്ക് തൊടങ്ങും അവ അവർക്ക്
ഏഴരെക്ക് ഏഴരക്ക് തൊടങ്ങീട്ട് എട്ട് അന്പത് വരെ ഇണ്ടാവും മകോര്ക്ക് വൈകുന്നേരം നാലെമുക്കാൽന് തൊടങ്ങിട്ട് അഞ്ച് ആറര വെരെ
ഓ ഞങ്ങളെ ഇവിടെ ഒക്കെ ചെറിയ മക്കൾക്ക് എട്ട് മണി ടു ഒമ്പത് മണി വരെയാണ്
ആണ് ലെ
ആ രാത്രി മദ്റസ ഒന്നും ഇണ്ടാവൽ ഇല്ല ഇവിടെ ഇബടെ ചെറിയൊരു മദ്രസയാണ് അങ്ങനെ കുട്ടിളൊക്കെ ഭയങ്കര കൊറവാണ് ഇവ്ടെ ഒമ്പത് വെരെ ഇണ്ട് പക്ഷെ ആ ഒമ്പെയ്ലൊക്കെ ആ ഒരു രണ്ടോ മൂന്നോ കുട്ടിളൊ
ആ ഇയാൾ എത്ര വെരെ പഠിച്ചു മദ്രസ
ഞാൻ എട്ട് വരെ പഠിച്ചിട്ടൊള്ളു ആ
ഞങ്ങളെ ഇവടെ മദ്രസ പ്ലസ് ടു വരെ ഇണ്ട്
ആ ഞങ്ങളെ അയുടെ കൊറച്ച് അപ്പർത്ത് പോയാല് പ്ലസ് ടു വരെയൊക്കെ മദ്രാസ ഇണ്ട് പക്ഷെ അവിടെം കുട്ടെൾ കൊറവാണ് ത് രാവിലെ എണീട്ട് രണ്ടും കൂടി പ്പോ നട്ക്ക്ന്ന കാര്യ അല്ലല്ലോ പത്താം ക്ലാസ് ക്കെ ആയാ നമ്മളീ ട്യൂഷനായിട്ട് നേര
ആ അതെ അതെ ഈ പത്താം ക്ലാസ്സ് എത്തുമ്പഴേക്ക് സാധാരണ എല്ലാരും മദ്രസ ഒഴിവാക്കും
അത് ട്യൂഷനായിട്ട് നേര്ത്തെ പോണം ഞമ്മ
ആ ആ
പിന്നെ വീട്ടിൽ അതേപോലെ വന്ന് നൈറ്റ് ക്ലാസ് വെറെ ഇണ്ടാവും രാ
ആ നൈറ്റ് ക്ലാസ് ഒക്കെ ഇണ്ടാവും
ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനൊക്കെ ഞാൻ നിർത്തിയെ
ഉം ഞാനൊക്കെ പത്ത് വെരെ പഠിച്ച്ട്ടോ മദ്രസ
ഏ
എന്റെ ഒരു പോളിസി ഇന്റെ മോളെ അങ്ങനെ പഠിപ്പിക്കണംന്നാണ് ഏ
ഇങ്ങൾ പഠിക്ക്ന്ന കാൽത്തൊന്നും അത്രയ്ക്ക് വല്ലിയൊര് ഇതൊന്നും ഇണ്ടാവൽ ഇല്ലല്ലോ അത്രേ അത്രേ ഇതേപോലെ രാവിലെ നീറ്റ് പോ വേ അങ്ങനെ ഒന്നും ഇണ്ടാവൽ ഇല്ലല്ലോ
രാവിലെ ആറേ കാലിനാണ് പത്താം ക്ലാസ് പഠിക്കുമ്പോ മദ്രസ ഞാൻ അതേ സമയം സെയിം ടൈ ആണ് സ് സ്കൂൾ പത്താം ക്ലാസ് പഠിച്ചെ പിന്നെ ഇന്നത്തെ പോലെ ട്യൂഷൻ ഷനില്ല ട്യൂഷന് പോയിട്ടില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതൊരു കൊറവ്ണ്ട്
അതാണ് ഇപ്പ ട്യൂഷൻ ഇണ്ട് ഞങ്ങൾക്കൊക്കെ ട്യൂഷൻ ഇവട്ന്ന് എൻ്റെ വീട്ട്ന്ന് ക്കെ ഞാൻ ഏഴ് മണിക്ക് എറങ്ങൽ ഇണ്ട് ട്യൂഷന് പോകാൻ വാണ്ടിയിട്ട് അയുടെ എട്ട് മണിയാകുമ്പോ തെടങ്ങു
ഓ ശരി ഇന്റെ ഇവ്ടെ ഉം ഹസ്ബൻഡിന്റെ ഏട്ട ന്റെ മക്കൾ രണ്ടാളും ഇപ്പ പ്ലസ് ടു ആണ് അവര് പത്താം ക്ലാസ് പഠിക്കുമ്പോ ഓര് മദ്രസിം പത്താം ക്ലാസെന്നെയാണ് പക്ഷെ കൂടെ ട്യൂഷനും ഉണ്ട് ഇന്നാലും പക്ഷേ ഓര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മദ്രസെയും ട്യൂഷനും സ്
ആ എന്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ പോയിട്ട്ണ്ട് പക്ഷെ അവര് ആരും അങ്ങനെ ഓവർ മദ്രസയിൽ പോയി ട്ട് ഇണ്ടായിന്നില്ല എക്സാമിന് മാത്രം പോവും
ആ ഇവര് അങ്ങനെ അല്ല ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കൊറച്ച് റിസ്ക് ഇട്ക്കും കൊർച്ച് എഫേർട്ട് ഇണ്ടേയ്നു
നോക്കുന്നെയ്
ഏ
അവരൊക്കെ എല്ലാം കൂടെ നോക്ക്ന്നത് എങ്ങനെയായി
അതൊക്കെ എന്താ പറയാ ഒരു ലെക്കിനങ്ങ് പോയി പക്ഷെ നല്ല മാർക്ക് ഇണ്ട്ട്ടോ മോൻ എക്സാം എഴുതിയിട്ട് രണ്ടിനും ഉഷാറായിട്ട് ഇപ്പൊ പ്ലസ് ടു ആണ്
എന്നാ ശരിട്ടോ